ഹലോ ആ കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് ആഹ് വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല ആ ഇപ്പ ഞാൻ പറയും ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പള കഴിച്ചേ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് വിളിച്ചതാ
അതാല്ലേ
ഉം ഉ
ഞാനും കഴിച്ചോണ്ടിരിക്കുവയരുന്നു നേരത്തെ വിളിച്ചപ്പം പിന്നെത് കഴിച്ചുീർ ത്രക്കെ കഴുക വെച്ചു വന്ന ഇങ്ങ ഇരുന്നപ്പഴ പിന്നെ ചുറ്റ പണിയും കഴിഞ്ഞ കറിയൊക്കെ ആയതാണ്ടോ
ആഹ ചോറും കരൊക്ക ആയി ഇരിപ്പുണ്ട് ഉച്ചക്ക്ത്തേനുള്ളത്
ഉം
ഒറ്റ വെപ്പേ ഉള്ളൂ രണ്ട പേരത്തെ വെപ്പൊന്നുമ ഇല്ല
നല്ല ലാഭവും ഈ ഗ്യാസ് ഇന്ന വില ആ ഗ്യാസ് ഒരു വർസത്തേക്ക് നാല് പ്രാവശ്യം കിട്ടൂ എന്നൊക്കെ പറഞ്ഞ കേട്ടോ ശ ശരിയാണോ പോലും
ആഹ അങ്ങനെ പറയുന്ന കേട്ടു ഒരു വർഷത്തിനന് ഒരു കാടിനന് നാളെ നാല് കുറ്റിയെ കിട്ടള്ളന്ന്ു
ആ അപ്പൊ എന്നാ ചെയ്യും നമ്മള് ഗ്യാസ് ഇല്ലാതെ ഗ്യാസ് ഇില്ലാതെ വല്ല പണി നടക്കവാ
ഞാനാണെങ്കി ഇൻഡക്ഷൻ കുക്കറും രണ്ടും കൂടെ വെച്ചോൊണ്ടാ ചെയ്യേ
ഇൻഡക്ഷൻ കുക്കർ ഞാൻ എടുക്കൂല എനി അതോ കറണ്ട് ബില് വന്നോണ്ട് ഞാന എന്നെ ഒഴിവാക്കുകയത
ആണല്ലേ പക്ഷെ എനിക്ക് ഇപ്രാവശ്യ ഇിച്ച കറണ്ട് ചാർജ് കൂടുല ഇപ്പൊ വേനലിന്റെ ക്ക ആായിരിക്കും വേനൽക്കാലത്തെ ഉപയോഗിച്ചുക കൊണ്ടായിരിക്കും അതെ അതെ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് വല്ിയ കണ്ട ാർജ ഇില്ല
ആഹ നിങ്ങ തന്നെയല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ടല്ലോ പിന്നെ എല്ലാരും കൂടുമ്പം എല്ലാരും എപ്പോഴും മിക്ക എപ്പഴും തന്നെ വരും ആൾക്കാരല്ല അപ്പൊ എപ്പോഴും എല്ലാരും കൂടുമ്പോം തന്നെ എല്ലാ ഫാനും എഏ സിയും എല്ലാം കടുത് കറങ്ങൂലേ
അതെ അതെ അതെ അതെ ആഹ അതെ അതെ അതെ പിന്നെ ഫുഡ്ൊക്കെ സ്പെഷ്യല ആയിട്ടൊക്കെ ഉണ്ടാക്കോ
ആ ഫൂന്തൊക്കെ ഏഴ് എട്ടുമണി ഉണ്ടാക്കും പറണൊക്കെ ഉണ്ടായി കൊടുക്കും കുഴിമന്തി മാല കുഴിമന്ത് മാത്രേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കാത്തേ ഉള്ളൂ ആാക്ക എല്ലാം തന്നെ ഉണ്ടാക്കും
ഉണ്ടാക്കുംല്ലേ ഉ
എല്ലാവർക്കും ഇഷ്ടവനം
അതെല്ലേ ഉം ഉ ഉ ഹെല്പ് ചെയ്യോ വീട്ടിലുള്ളവരൊക്കെ അന്നേ ഹെല്പ് ചെയ്യോ ചെയ്യാൻ കൂടുുവോ
ഇപ്പ എന്താ ചിലപ്പോ ചെയ്യുന്നു എല്ലാരും ചിലപ്പോ ആരും അങ്ങനെ ചെയ്യൂല തോന്നണം ഉം തോന്നണം ഉ
ഉം ഉം ഉം ഉ
ന്നാണ് അവരൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഹ നാപ്പമാര് പിന്നെയും ചെയ്യും കേട്ടോ അമ്മയ്ക്ക് ില്ല
ഉഹ ഉ ഉ ഉം
പറമ്പിലേക്കൊക്കെ ഇറങ്ങി പുല്ലൊക്കെ പറിക്കും അത്ക്കൂട്ടൊക്കെയാണ് കൂടുതൽിഷ്ടം
ഉ
പെര പെരയൊക്കെ തൂക്കുമ്പോഴൊക്കെ കൈക്ക് വേദന എടുക്കും തൂക്കൂല്ലന്ന് പറയും
ആഹ ആഹ
ഒന്ന് പറച്ചു മാ നല്ല മണിയൊക്കെ ചെയ്യ ഇഷ്ടാ മറ്റേക്ക്
ആ ആഹ
പസയവില്ല എങ്ങോട്ടെങ്കനും പോണ എങ്ങോട്ടെങ്കനും പോണ വെച്ചാ നമ്മുക്ക് നമ്മുടെ പണി എല്ലാം ചെയ്തു കൊടുക്കണം
ആ അതെ അതെ അതെ
അവര് വരുന്നില്ലെങ്കിൽ നമ്മള് ചോറും കറിയ ഒക്കെ വെച്ച വെച്ചിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ അ അല്ലെങ്കിൽ നമുക്ക് മാരന്താ പറ്റീില്ല
ഉം ഉം ഉം ഉം അപ്പൊ വീട്ടിലെല്ലാം നിങ്ങള്ൾ സഹോദരങ്ങളെല്ലാം ഒരുമിച്ചാണോ താമസിക്കുന്നത് അതായത്
അല്ല അല്ല അല്ല അല്ല എല്ലാരും അടുത്തെടുത്താ
ആഹ ആഹ
നമ്മള് ഒരു ഫോണിങ്ങനെ വന്നണ്ടോന്ന് ചോച്ചാ അപ്പത്തന്നെ വന്നോളൂ എല്ലാരും
ആഹ് അതെ അതെ ഞ് എല്ലാരും ഒരുഎന്തെങ്കിലും ഒരു കാര്യം വന്നാൽ എല്ലാരും ഒരുമിച്ച് നിന്നോളും
ആഹ് ഒരുമിച്ച് ഇരിന്നോലിം എല്ലാ ഒറ്റ ഇതുപോലെയാ ഒരാണും രണ്ടു പെണ്ണുവാ അവര് അപ്പം ഒരാവശ്യത്തിന് വീട്ട അപ്പ തന്നെ എത്തിക്കോളും അങ്ങോട്ടും അതുപോലെ തന്നെ സഹായിങ്ങ നമ്മള് സഹായിക്കും കേട്ടാ
അതെ അതെ ആഹ്
ഒലെആവശ്യങ്ങളക് നമ്മള് പോകും അങ്ങനെ മാറി ന്നിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും
ആഹ ആഹ്
എന്നാലും അടുത്തടുത്തായൊണ്ട് അതൊണ്ട് കൂടുമ്പോ നല്ല അരങ്ങാട്ടെ മക്കളെല്ലാം കൂടെ കൂടുമ്പം ഇവിടെ എന്താ പിള്ളേരും. മാം അമ്മച്ചിമാരെ എല്ലാം കൂടെ കേട്ന്ന് കുത്തി മറിയും വെ ബെഡി കന്ന് കളിയും പറക്കലും ഒക്കെയാ
ആഹ് അതെ അതെ അതെ ആഹ് അതെ അതെ അതെ അതെ ആഹ് അതെ
പത്ത് മക്കളുണ്ട് പത്ത് മക്കളും മാമ്മച്ചിയോട് കൂടുമ്പോ നല്ല കളിയോക്കയ
അതെ അതെ അതെ ആഹ് ഉം
ഉം
ആഹ് ചേച്ചി ചേച്ചി സ്വന്തായിട്ട് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യോ അതോ
കൃഷി കൃഷിന്ന് പറയാൻ അങ്ങനെ കൃഷി നമ്മക്ക് ആരാ ചെയ്യാന് അത്രയ്ക്കൊന്നുല്ല പല പച്ചമുളകും അങ്ങനെ നമുക്ക് ചെറിയ ചെറിയല്ലതെ കൃഷിയായിട്ടൊന്നുല്ല പിന്നെ ബ ബഡിന്റെ കുറെ മേടിച്ച വെച്ചിട്ടുണ്ട് അതുകൊണ്ട അത് ത് ഫലം കിട്ടുമ്പോ നമ്മള് ഉപയോഗികവും
ആഹ് അതെ അതെ അതെ അതെ പ പഴ മറ്റേ റംപൂട്ടാൻ അങ്ങനെ ക്കിയുള്ള സാനങ്ങളൊക്കെ നട്ടിട്ടുണ്ടോ
ത്ര കായ്ച്ചിട്ടില്ല അബിയു ആഹ് ബഡിന്റെയാ അബിയു കായിക്കല് കഴിഞ്ഞ പ്രാആവശ്യം തണങ്ങക്ക് പൂവിട്ട് കണ്ടില്ലാന്
ആഹ് ഇപ്പൊ എല്ലാടത്തും ഇങ്ങനത്തെ സാനങ്ങളുണ്ട് റംബോട്ടാൻ അബ് വ്യൂ പിന്നെ മാങ്കോസ്റ്റിൻ
ഉമ് മാഗോസ്റ്റിനുണ്ട് പക്ഷെ അതോന്നും കായ്ച്ചില്ല ചെറുതാത് വെച്ചതല്ലേ ഉള്ളൂ
ആഹ് ഇപ്പൊ ചിലടത്ത് കാണാ അവക്കാടോ ഒക്കെ ആഹ് അതെ അവക്കാടോ ഒക്കെ കാണാം
മേപോട്ട് മൂന്നാളം ഉണ്ടായി
ആഹ് ഹഹ ഹ
ഇത്തവണ പൂവുണ്ട് പക്ഷെ പൂവ് മഴയത്തേ ഉണ്ടാവുള്ളൂ അപ്പൊ അത് പിടിക്കൂലന്നെ മറി പിഴിഞ്ഞു പോകും
ആഹ് അതെ അതെ അതെ അതെ അതെ ആഹ ആ
ഇവിടെ കസിന് എല്ലാരും ഒന്നിച്ച് കൂടൊവൊ കൂടൊ ആ എല്ലാവരും ഒന്നിച്ച് പോയി കൂടും തറവാട്ടിലേ
ഞങ്ങള് ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ വല്ലതും വരുവാണെങ്കി. പിന്നെ നമ്മളൊക്കെന്നെ ഒത്തിരി മക്കളൊന്നും ഇല്ലല്ലോ രണ്ട് മക്കള് അല്ലേ മൂന്ന് മ കൂടുതൽ ഇല്ലല്ലോ നമ്മളൊക്കെ പിന്നെ ഇതുപോലെ വെക്കഷാനൊക്കെ വര്-
ഇവിടെയും രണ്ട് മക്കള് മൂന്ന് മക്കള് അത്രയ വെ- ഒക്കെയുള്ള ആൾക്കാർക്ക് മൂന്ന് പേർക്കും കൂടെ ആവുമ്പം നാല് മൂന്നൊക്കെ ആകുമ്പോം തീർന്നല്ലോ
അതെ അതെ അതെ അപ്പൊ വെക്കേഷൻ ഒക്കെ ക്കെ വരുമ്പോ എന്റെ വീട്ടിൽ പോയിരുന്നു വെക്കേഷന് അങ്ങനെ എല്ലാരും കൂടെ ഒന്ന് കൂടി
ഉം
പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടില് ജസ്റ്റ് പോയി അവര് ആഹ് അവിടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ
അപ്പ അവര് അങ്ങനെ ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ടിങ്ങ് പോന്നു
എന്റെ വീട്ടില് അഞ്ചു പേരുണ്ട് അതുകൊണ്ട് അവിടെ...... കൂടുമ്പോൾ അഞ്ചു പേരും മക്കളും എല്ലാം ഒന്നിച്ചച്ച് കൂടും.....
അ ഫഷൻ വരുമ്പോഴാണോ കൂടത അതോ വെറുതെ......
അവധികൾക്കെല്ലാം പോവുള്ളൂ അവിടെ ഞങ്ങള്ൾ എന്റെ വീടന്ന് ഞങ്ങളുടെ വീട് ഒത്തിരി ദൂരമുണ്ടേ.......
ആഹ ആ......
വ വ്യത്യാസംണ്ട് അപ്പം അത് കൂടാൻ പിന്നെ ഓ കാര്യങ്ങൾക്ക് വിളിച്ച് വിളിക്കുമ്പോ....... പോകും..... പക്ഷെ ഇവിടെ ഇവിടെള്ളവരെ അടുത്തടുത്തായത്ണ്ട് തൊട്ടടുത്താന്നേ അപ്പം എളുപ്പം..... ചെയ്യും പിന്നെ നമ്മള് അങ്ങോട്ഇങ്ങോട്ട് പിണക്കങ്ങളൊന്നും ഇല്ല എല്ലാരരും നല്ല..... ല്ല എൻജോയ് ആ എൻജോയ് ആ...... അന്ന് തന്നെ അവര് ഭയങ്കര സന്തോഷ ആയിരിക്കും........ നല്ല നല്ല ഇതാണല്ലോ വഴക്കൊന്നും ഇല്ലായിരിക്കണന്നെ......
അതെ അതെ തീർച്ചയായിട്ടും....... പണ്ട പണ്ട് പിന്നെ പണ്ട അങ്ങനെയൊക്കെയാണ് ഇപ്പ ഇങ്ങനെ എല്ലാരു...... അവരായി അവരോടെ കാര്യായിട്ട് ഇങ്ങനെ മാറും പക്ഷെ ചിലടത്ത് ഇങ്ങ...... എല്ലാരും സഹോദര ബന്ധവും...... സ്നേഹത്തിലൊക്കെ പോയി എന്ത് കാര്യം വന്നാലും ഒരുമിച്ചച്ച് കൂടും അങ്ങനൊ...... ഇപ്പോഴ് ചിലടത്തൊക്കെ ഉണ്ട് ഉ....... പിന്നെല്ലാരുംഈ അണുകുടുംബമായി മാറൊണ്ട്....... എന്താ പറയുന്ന അവര് ജോലി തിരക്ക് കാര്യങ്ങള്.......
ആ.......
അങ്ങനെയൊക്കെ കൊറെ പേര് തിരക്കായി പോുന്നവരുണ്ട്...... ഉം........
ഇ പിന്നെ എഏല്ലരും കൂടുമ്പോം വൈകുന്നേരം ആകുമ്പം അണച്ചി വിളിക്കും അണച്ചി മന്തി........
ആഹ് ആ......
അങ്ങനെ....... എന്താ വ കൂടിയപ്പം ഈ ഉലുവയി ഇട്ട് ചെറുപരൊക്കെ ഇട്ട് കഞ്ഞി..... മട്ട് മുട്ടയും പിരിച്ച്കൊടുത്തു എല്ലാർക്കും തന്നെ ഇഷ്ടമായി ന്നുപറഞ്ഞ്..... ല്ലായിരുന്നു പറഞ്ഞു...... കൂടുതലും പിള്ളേർക്കൊക്കെ മറ്റേ....... വേണല്ലോ നമ്മുക്കൊക്കെ സാധായത് മതി നല്ല...... ചോറ് കറിയൊക്കെ ആങ്കിലും മതി...... പക്ഷെ പിള്ളേർക്ക് അല്ലെ അല്ലെങ്കിൽ ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം......
അതെ അതെ അതെ...... ഉ പിന്നെ ചേച്ചീന് ഇതൊക്കെ ഉണ്ടാക്കിക്കോളു..... തോന്നന്ന.....
എല്ലാം ഉണ്ടാക്കും.....
ആ മന്തി ഒളിച്ചേ ആ.....
മന്ം ഉണ്ടാക്കൻ നോക്കിയിട്ട ഇില്ലാത്തോണ്ടാ......
ആഹ ആഹ് ആഹ് ആഹ.........
ബിരിയാണി അങ്ങനത്തെ എല്ലാം ഐറ്റം തന്നെ എല്ലാം തന്നെ ഉണ്ടാക്കും...........
ന്ത പൊതുവെ വീടുകളൾ ഇപ്പൊ ഉണ്ടാക്കുന്നത ആണല്ലോ..........
ഇവിടെേ ഉണ്ടാക്കോുള്ളൂഞാൻന്റെ വീട്ടിപ്പ ഒ അടുക്കളെ പോലും ക കേറൂല്ല
ഹി ഹി.......
എന്റെ വീട്ടിൽ പോയാ അവിടെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇരിക്കും
ആ ഉം അവിടെ വീട്ടില് അമ്മയൊക്കെുണ്ടോ.....
ആ അമ്മയും അച്ഛനൊക്കെ എല്ലാരുണ്ട് ഞാൻ മാത്രമേ ഒള്ളൂ ഈ വീട്ടിലങ്ങനെ കൂടാൻ പോകാത്ത ക്ക ബാക്ക്യല്ലാരും തന്നെ ഒന്നിച്ചെടയ്ക്കെടക്കെക്കെ കൂടും ഞാൻ മാത്രൊള്ളൂ കൊല്ലത്തിലൊന്ന് രണ്ട് പ്രാവ്ശ്യം പോണേ ഇവടായ്ട്ട് ഇവ്ടായ്ട്ട് നല്ല സഹകര്ണിം ഇവ്ടെ അടുത്തായോണ്ട് എല്ലാരും വരികയും ചെയ്യും എല്ലാത്തിനും ലാസ്റ്റ് നമ്മൾ ഈ പെരുന്നാള്നൊക്കെ പോകാൻ വേണ്ടി നിക്കുമ്പം ഇവെര് ഉച്ചന് എല്ലാരും ഇങ്ങോട്ട് വെരും തറവാടായോണ്ടേ അപ്പം നമക്ക് പോകാൻ സാധിക്കൂല അവ അവരെല്ലാം വെ താമസിക്കുന്നോണ്ടവർക്ക് ഒന്നിച്ചുകൂടാ മ്മ് അവര് നമ്മടെ വീട്ടിലേക്കെന്നെ വരും എല്ലാരും പിന്നെ നാത്തൂന്മാർക്കും ഭാ അവിടെനിക്കാ പേ എന്റെ വീട്ടീ നിക്കാനാ ഇഷ്ടം
അഹഹാ
അല്ലാതെ അവര്ടെ വീട്ടീപ്പോകാൻം താല്പര്യല്ല
ആഹആാ ഹാ
എല്ലാ ഇങ്ങനെ എല്ലാരും കൂടെ കൂടുമ്പോ അവടെ എല്ലാരും അവടെത്തന്നെ കൂടും
അതെഅതെ അതെ അതെ
പിന്നെ കുടുംബ കുടുംബയോഗ ഒക്ക വക്കൂല ഇടയ്ക്കിടക്ക് എല്ലാരും ഇപ്പം പണ്ടൊന്നും ഇല്ലോൽ ഇപ്പെല്ലാരും ഇടക്കെക്കെ നിക്കും കുടും ആഹാ കഴ്ഞ്ഞ മാസം ഇവ്ടത്തെ കുടുംബയോഗണ്ടായ്നു ഇവിടുത്തെ അത്തച്ചന്കുടുംബയോഗം ഉണ്ടായിരുന്നു
അഹാ അതെങ്ങനെ വീടുകളിലാണോ വെക്കുന്നത് അവിടെയൊക്കെ
ഇല്ലാ ൾത് പത്ത് നൂറ് പേരുടെ മോളികളുണ്ട് ഓടിച്ചോർത്തിലേക്ക് വെച്ചു ഒരു ഇച്ചിരി ഉഴ്വ ഉള്ളിലേക്ക് കയറി ഓടി ടിറ്റോറിയായിര്ന്നു അപ്പൊ ഒത്തിരി റേറ്റൊന്നും ഇല്ലായ്ര്ന്നു അത് നോക്കീട്ട് ഓടിറ്റോറിയെട്ത്തു പിന്നെ എല്ലാത്തിനും പിരിവിട്ട് പൈസ മേടിച്ച് ഫുഡും അറേഞ്ചെയ്തു പിന്നെ കലാപെരാടി കലാപരാടി കൊറെ ണ്ടായ്ര്ന്നു
മ്മ് മ് മ്
അയ്നക്ത്ത് ഒപ്പനക്കൊക്കെ കൂടി ഞാനൊക്കെ
പണ്ട് നമ്മള് ചെയ്തു കണ്ടൊക്കെയല്ലേ ഇപ്പൊ നമുക്ക് സന്തോഷം
നാത്തൂൻ വന്ന് ചോയ്ച്ച് നമുക്ക് ഒപ്പന കഴിച്ചാലോന്ന് ചോയ്ച്ചു അപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞ് ആ ന്നാ കളിക്കാലോന്ന് പറ്ഞ്ഞു പക്ഷെ ഞാനൊന്നിനും ങ്ങനെ കളികൾക്കൊന്നും അങ്ങനെ എറ്ങ്ങൂ ല ഞാനൊരുതായ്ട്ട് നിക്ക്ണായോണ്ട് എന്നാ ആരും പ്രതീശിച്ചില്ല ഗ്രൂപ്പിലിട്ടു ഇങ്ങനെ ഇന്നയാളുടെ ഒപ്പനേം ന്ന് പറ്ഞ്ഞ് ട്ടു ആൾക്കാരൊക്കെ അന്തം വിട്ടുപോവാ ഒപ്പന കളിക്കോ അയ്ന് വേറാള്ടെ വേറെ ബാക്ക്യയ്നകത്ത് കൂട്യോര്ടൊക്കെ പേരായര്ന്നെങ്കിൽ ആരും ആരും അങ്ങനെ ചോയ്ക്കൂലാര്ന്ന്
അആ അതെയതെ
മ്മ്
ഓം അതൊക്കൊരു ഓർമ്മകളല്ലേ നോക്കേച്ചീ ന്നാ ഞാൻ വിളിക്കാം
ആയ്ക്കോട്ടാ
ഓക്കേച്ചി
ഓക്കെ